പറഞ്ഞോളൂ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് താങ്കളോ
ഏഹ് പിന്നെ എന്തൊണ്ട് വിശേഷം
സുഖമായിട്ട് പോകുന്ന് താങ്കൾ ക്ക് സുഖമല്ലേ ഓഹ് ഓഹ് വാഹനത്തിലാണോ വാഹനത്തിലാണോ
ആഹ് ഞാൻ വാഹനത്തില ഞാൻ പറയ്ന്ന കേക്കുന്നില്ലേ
ആഹ് നല്ല കാറ്റിന്റെ ശ നല്ല കാറ്റടിക്കുന്ന ശബ്ദം കേക്കുന്നു അതാണ് ചോദിച്ചത്
ഇപ്പഴോ
ആഹ് ഇപ്പോ കൊഴപ്പമില്ല
ആഹ് ഞാൻ പറയുന്ന കേക്കുന്നോ കേ എല്ലാ ഓക്കെല്ലേ
കേൾക്കാം കേൾക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് താങ്കൾ താങ്കൾക്ക്‌ കേക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് എനിക്കെല്ലാം കേക്കാൻ പറ്റുന്നുണ്ട് ഏഹ് ഞാനാണെങ്കി ഞാൻ ഞാൻ പഠിക്കുന്നേടത്ത്ന്ന് നാട്ടിലോട്ട് പോയിണ്ടിരിക്കുവാ ആഹ് അപ്പൊ അതുകൊണ്ട് ഞാൻ ബസിലാണ് അപ്പൊ അതാ അതാ സൗണ്ട് കേക്കുന്ന
ആഹ് അത് കൊഴപ്പമില്ല താങ്കളിപ്പോ എവിടെ എത്തി
ഞാനിപ്പോൾ കോട്ടയോക്കെ കഴിഞ്ഞു
ആണല്ലേ
ആഹ് ഞാൻ ഇന്നാണെങ്കി എന്റെ എഹ് അമ്മേടെ വീട്ടി പോവാ പോയിട്ട് ട്ട് നാളെയോ മറ്റ നാള വൈകിട്ടൊക്കെ ആകുമ്പോ ഞാൻ എന്റെ വീട്ടി വരും
ഓഹ് ആണല്ലേ അമ്മേടെ വീട് എവിടെയാണ്
അമ്മേടെ വീട് കറക്റ്റ് വാളകം
ആണല്ലേ ഓക്കേ ഓക്കേ
പിന്നെ വേറെ എന്തോണ്ട് വിശേഷം
ഓഹ് വിശേഷമൊന്നുഇല്ല ഇങ്ങനെ പോകുന്നു
അവിടെ മഴയുണ്ടോ അവിടെ
ഇവിട ഉച്ചക്ക് ഒന്ന് വെ മഴ പെയ്താരുന്നു പിന്നെ മഴയില്ല
ഇപ്പഴോ
ഇപ്പ മഴയൊന്നുഇല്ലാതെ ഭയങ്കര ഒര് ഒര് സാധാരണ ഒരു കാലാവസ്ഥ കണക് തന്നെയാണ്
ആഹ് കാലാവസ്ഥ പിന്നെ ഫുഡ് ഒക്കെ കഴിച്ചോ ഇവിടെ ഞാൻ ഒരു രാവിലെക്കെ നല്ല മഴയാരുന്നു വൈകിട്ട് ബസികേറാൻ മഴ ചാറ്ന്ന് ഇപ്പ മഴയില്ല
ആണ് ഓഹ് അവിടെ ആഹാരോക്കെ കഴിച്ചോ താങ്കൾ
ഇല്ല ആഹാരം കഴിച്ചില്ല താങ്കള് ആ ആഹാരം കഴിച്ചോ
ഇല്ല ഇല്ല ആഹാരം കഴിച്ചില്ല
ആഹ്
ഞാനൊരു ഒമ് ഞാനൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോളാണ് ആഹാരം സാധാർണ കഴിക്കാറുള്ളത് താങ്കളോ
ആഹ് ഞാനൊരു ഒമ്പത് മണിക്കെയാവുമ്പ കഴിക്കും
ഹാണ്ല്ലേ വേറെന്തുണ്ട് വിശേഷം താങ്കൾക്ക്
വേറെ ഒന്നുല്ല നമുക്ക് നാട്ടി വരണം കൊർച്ച് കൂട്ടേരെ കാണ്ണം അതൊക്കെയാണ് പ്രധാന കാര്യം
ആണ്ല്ലേ ന്നാതാങ്കൾ നാട്ടിലെ ഇന്ന് രാത്രി നാട്ടിൽ പോവാണോ
എന്തുവാ കേട്ടില കേട്ടിലാ
ഇനി എന്നാണ് നാട്ടിലോട്ട് കൂട്ടുകാരെ കാണാൻ പോകുന്നത്
നാളെയോ മറ്റന്നാളോ പോവും
ആണല്ലേ
ഉം പിന്നെ വേറെന്തുണ്ട് പുതിയ കഥവല്ലൊണ്ടോ മയ വള്ളം
പുതിയ കഥകളൊന്നുമില്ല കഥകൾ വല്ലതുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് പറഞ്ഞു തന്നേനെ
ഉം പിന്നെ വേറെ എന്തോണ്ട്
ഓ വേറെന്തോ നാട്ടിലാണേൽ എന്തെങ്കിലും ആപത്ത് വെരുമോള്ള പേടിയാണ്
എന്താപത്താ
ഇവടെ മഴക്കാല ആയോണ്ട് ഇവിടുത്തെ മലപ്രദേശങ്ങളിലൊക്കെ ഞങ്ങളവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ടിരിക്കുവാണ്
ആഹ് ഇവട് ഇവടെ ഞങ്ങൾ നിക്ക്ന്നിടത്ത വല്ല്യ അപകടം ഞങ്ങൾ നിക്ക്ന്ന പ്പം മുല്ലപ്പെരിയാ അടിഭാവൊ അഥവാ ഇപ്പം മുല്ലപ്പെരിയാറൊന്നും ഏ പുതുക്കി പണിയുന്നില്ലല്ലോ അത് പണിയാതിരുന്നാ വല്ല്യ കൊഴപ്പമല്ലേ
ഏ എറണാകുളം ഫുൾ എറണാകുളം മൊത്തം പോകുമെന്നാണല്ലേ പറയുന്നത്
ആ എറണാകുളം മൊത്തോം പോവും ഇടുക്കി മൊത്തോം പോവും ഇടുക്കി മൊത്തോ അല്ല ഇടുക്കിടെ ഏ താഴോട്ട് കെടക്ക്ന്ന ഭാഗങ്ങളൊക്കെ പോവും അതിലെ കോട്ടയം പോവും മൊത്തോം വിഷയ മൊത്തോം കൊഴപ്പാ അവടെ കുട്ടനാടൊക്കെ പാതിം പോവും
കൊല്ലം ഏ സുരക്ഷിതമായിരിയ്ക്കോ
കൊല്ലം നമ്മുക്ക്ന്ന് വെച്ചെഴിഞ്ഞാ പാതി ആ ആ ആ നമ്മ ക്ക് ആ സ്ഥലം കൊല്ലംന്നച്ച് കൊല്ലം ഈ കടലിന്റെ വക്കൊ കടക്കുന്നവർക്ക് പാടായിരിക്കും ഇ വെള്ള ഒലി ച്ച് കടൽല്ലാണ് കൂട്ലും പോണത് ആഹ് പിന്നെ
തങ്കള് താങ്കള് ആഹാരം കഴിച്ചില്ലല്ലേ
ഇല്ലെയ് ഞാൻ ഞിപ്പ ആഹ ഞാൻ ഞിയ വീ എന്റെ വീട്ടിലെത്തീട്ട് ആഹാരം കഴിക്കതൊള്ളൂ
ക്കാണ്ല്ലേ
ആഹ് ആ
താങ്കൾടെ താങ്കളെ കൂടെ പഠിക്കുന്ന എല്ലാവരും വീട്ടി പോയോ താങ്കളുടെ പഠിക്ക്ന്ന എല്ലാവരും
എല്ലാരും വീട്ടിപ്പോയി പക്ഷേ അവര്ന്ന് വൈട്ടാ വീട്ടി പോവാന്ന് പറഞ്ഞെ ഉച്ചക്കാണേൽ നേരെ അങ്ങ് വീട്ടി വരത്തേ ഒള്ളായിരുന്നു ഞാൻ
ആണല്ലേ
ന്ന് വൈട്ട് പറഞ്ഞു എല്ലാർക്കും ന്ന് ക്ലാസ്സില്ല ഏ വെള്ളി ശനി വ്യായം ബുധൻ ദിവസങ്ങളിൽ അപ്പം അവധി ആയോണ്ട് ഞാനിങ്ങ് നേരെ വീട്ടി വന്നു
അപ്പ ഇനി തങ്കൾക്കിനി എന്നാ തിരിച്ച് വിദ്യാലയത്തിലേക്ക് പോകണ്ട്ള്ളത്
ഞാൻ ഞായറാഴ്ച തിരിച്ച് വിദ്യ എന്റെ തിരിച്ച് വിദ്യാലയത്തിലോട്ട് ഞാൻ പോവും
ഓ ന്നെ ഇന്ന് ചൊവ്വാഴ്ച ആവുന്നതേ ഒള്ളൂ
ആഹ് ഇന്ന് ചൊവ്വാഴ്ച്ചാ ചൊവ്വ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ അഞ്ചൂസവധിയുണ്ട്
ആഹ് അഞ്ചുസത്തെ അവധിയിൽ നാട്ടിലെ ഫ്രണ്ട്‌സ് വരുകയും കാണുകയും സംസാരിക്കൊക്കെ ചെയ്യാംല്ലേ
ആഹ് ആഹ് പിന്നെ നിങ്ങൾ മറ്റേ നമ്മളെ വസ്ത്രം തയ്ക്കാൻ പോയാര്ന്നോ
ഇല്ല ഇല്ല വസ്ത്രം തയ്ക്കാൻ ഞാൻ പോയില്ല എന്റെ സുഹൃത്ത് പിന്നെ എന്നെ വിളിച്ചതുമില്ല അയ്നെപ്പറ്റി ഞാൻ അറിഞ്ഞതുമില്ല
ആഹ് എന്നെ എന്നെ വിളിച്ചായിരുന്നു എന്നെ വിളിച്ചു എവെടെണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയൻ നാട്ടിലില്ല ഞാൻ പഠിക്കുന്നിടത്താന്ന് പറഞ്ഞു വിദ്യാലയത്തിലാന്ന് പറഞ്ഞു
ആഹ് എന്റൊരു വെറൊരു സുഹൃത്ത് പിന്നെ എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചൊണ്ട് പോയാരുന്നു ഇങ്ങനെ
ആരാ ആരാ
വീടിനട്ത്തെന്നെള്ള സുഹൃത്താണ് ഓഹ് അദ്ദേഹം രാത്രി വിളിച്ചു കൊണ്ട്പോയി അദ്ദേഹത്തിനൊര് പാൻ്റും ഷർട്ടും എടുക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ടു പോയാരുന്നു അദ്ദേഹത്തിനൊരു വെള്ള ഒരു ഷർട്ടും എടുത്തു ഒരു കറുത്ത പാൻ്റും എടുത്ത് അന്ന് രാത്രി തന്നെ ഞങ്ങള് തിരിച്ച് ഇങ്ങ് വന്ന്
ആഹ് ആ കൂട്ടുകാരനിപ്പ എവിടാ പഠിക്കാൻ പോയെക്കുവാന്നോ
ആഹ് അദ്ദേഹം ഇപ്പൊ പഠിക്കാൻ പോയിരിക്കുകയാണ് അദ്ദേഹം ഇതാ നേഴ്സിൻ ഇതാണ് പഠിക്കുന്നത് തമിഴ്നാടു
ആഹ് തമിഴ് നല്ല കോളേജന്നെ പഠിച്ച് രക്ഷപപ്പെടട്ടെ അവനൊക്കെ
എന്താ നല്ല വിദ്യാലയമാണെന്നാണ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിനെങ്ങനെ രക്ഷപെട്ടാ മതിയായിര്ന്ന്
ആഹ് അവം പഠിച്ച് രക്ഷപ്പെട്ട് നോക്കി വീട്ടിനെ നോക്കി അത് മതി വേറെ കൂടുതലൊന്നും വേണ്ട
അദ്ദേഹത്തിന് ചെറിയ പ്രണയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവല്ലേ
പ്രണയം ഉണ്ടായിരുന്നൊ
ഓ അദ്ദേഹത്തിനൊ പ്ര അദ്ദേഹത്തിന് രു പ്രണയമുണ്ട മീരാന്ന് പറയുന്നെ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാലൊരു കാന്താരിയാണ്
ആഹ് കയ്പ്പിന്റെ കാന്താരിയല്ലേ
ആഹ് കലിപ്പന്റെ കാന്താരി എന്റെ സുഹൃത്ത് കാ ഒര് കലിപ്പൻ തന്നെയാ
എന്തുവാ
എന്റെ സുഹൃത്തു ഒരു കലിപ്പനാണ്
ആഹ് സുഹൃത്തും കലിപ്പനാ അപ്പ അപ്പ രണ്ട്പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരും കൊഴപ്പമില്ല
ഉം ആണ് ആണ് സുഹൃത്ത് എടയ്ക്കെടയ്ക്ക് ആ പെണ്ണിന്റെ പേരും പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് കരയാറുണ്ട് കാന്താരി പെണങ്ങി
ആഹ്
മിണ്ടാതിരിക്കുവാണ് അദ്ദേഹത്തിന്റെ വെഷമങ്ങളും കാര്യങ്ങളൊക്കെ എന്റെട്ത്തും എൻ്റെ വീടിനപ്പുറത്തെ സുഹൃത്തിന്റെ അടുത്തു വാണ് പറയുന്നത്
അഹ് ആഹ് അപ്പം ജീവിതത്തിൽ പെണക്കങ്ങൾ കാണും ഏഹ് അത് കൊറെ പ്രശ്നങ്ങൾ കാണും
കാണും കാണും കാണും എന്റെ അപ്പുറത്തൊരു സുഹൃത്തുണ്ട് ആഹ് താങ്കൾ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ താങ്കൾ പറയുന്നതിന്റെ എടയ്ക്കില് ഞാൻ കെറി പറഞ്ഞത്
ആഹ് അത് കൊഴപ്പല്ല അവിടീ വന്യജീവികളൊക്കെ ഉണ്ടോ ഈ പന്നി പാമ്പ് കാട്ടുപോത്ത് അതൊക്കെ ഉണ്ടോ അവിടെ
പാമ്പ് വലുതായിട്ട് ഇവിടെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പന്നികള് രണ്ടു ദിവസത്തിന് മുന്നേ ഒരു സംഭവം ഉണ്ടായി
ആഹ് എന്തുവാ
എൻ്റെ ഒരു എൻ്റെ വീടിന്റെ താ എൻ്റെവീട്ടിന്റെ താഴൊരു സുഹൃത്തുണ്ട് അവൻ്റെ
ആഹ്
അവൻ്റെ അച്ഛനും അമ്മയും ടീച്ച സാറും ക്കെയാണ്.
ആഹ്
അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു ദിവസം. ആഹ് അമ്മയുടെ ത് എന്ന് വെച്ചാ എന്റെ സുഹൃത്തിന്റെ അമ്മ. അവരമ്മയുടെ വീട്ട് പോയിട്ട് തിരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരാൻ നേരത്ത് ഏഹ് നാല് ചക്ര വാഹനത്തിലായിരുന്നു വന്നത്.
ആഹ്
അപ്പൊ വന്നതിന്റെ ഇടയ്ക്ക് എന്റെ വീട്ടിന്റെ ഫ്രണ്ട് എൻ്റെ മുന്ന് വീട്ട്ൻ്റെ മുന്ന് കൊണ്ടുവന്ന് അവരെ വണ്ടി അങ്ങ് നിർത്തി പെട്ടെന്ന്.
ആഹ് എന്ത പറ്റി ത്?
അങ്ങനെ എന്നിട്ട് ഞാനും രാത്രി സ് എന്റെ സുഹൃത്തിനെ രാത്രി വീട്ടിലോട്ട് കാണാൻ പോയപ്പലാണ് സുഹൃ ത്ത് പറഞ്ഞത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് മൊത്തം പന്നികളായിട്ട് റോഡിന് ഫ്രണ്ടിൽ നിന്നോണ്ട് അവര് നാ നാല് ചക്ര വാഹനം ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നി കെടന്നൊന്ന്
അയ്യോ അയ്യോ അപ്പഴ ഫ അത് വലിയ പ്രശ്നായോ അത്.
അതെ അവര് കൊറച്ച് നേരം അവടെ കാത്തിരുന്നെന്നാ പറയുന്നത്.
ആഹ് പന്നി വലിയ അപകടകാര്യല്ലേ പന്നിയൊക്കെ പന്ന നമ്മുടെ ഇത്രേം വാഹനങ്ങൾ ഇടിച്ച് കഴിഞ്ഞാ നമ്മക്കാ ആ വല്ല്യ പ്രശ്ന ത്.
ആണാണാണ് ഇത് എടക്കി ഈ ഈ ഈ ഉം ഈ കാലയളവ് എട സംഭവം ഉണ്ടായിരുന്ന്.
എന്റെരു വേറെ സുഹൃത്തുണ്ട് എന്റെ വീട്ട്ൻ്റെ താഴെയുള്ള അവൻ ഇടിച്ച വാഹനത്തിലാണ് അവ മറ്റേ ഇവടെ പോകുന്നുണ്ട് ജിമ്മിലൊക്കെ ഒന്ന് ശരീ മൊന്ന് വലുതാക്കാന് ഒക്കെ
ആഹ് ആഹ് ല്ലേ.
ആഹ് അപ്പ അ അദ്ദേഹം അത് ഒരു ഇതിൽ പോയപ്പോഴേഞ്ഞും മുന്നിലും വന്ന് പന്നി വന്ന് ചാടി. അദ്ദേഹത്തിന് ഇടിച്ചോ റഞ്ഞ്
വണ്ടിയിലോട്ട് എടുത്ത് ചാടിയോ അതോ റോഡ് ചാടിയോ?
ഇല്ല ല്ല ആഹ് ആഹ് റോഡിലോട്ട് എടുത്ത് ചാടി അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചോണ്ട് അദ്ദേഹം രക്ഷപ്പെട്ട്.
ആഹ്
ഇല്ലായിരുന്നെങ്കി അദ്ദേഹത്തിന് ഇടിച്ചിട്ടേനെ.
ആഹ് ഒന്നാ പറഞ്ഞോ പറഞ്ഞോ.
ആഹ് താങ്കൾക്ക് കോള് താങ്കൾക്ക് ഫോ എന്തെലും അർജൻ്റായിട്ട് കോളോന്ന് വരുന്നുണ്ടോ?
ഞാൻ തിരുവല്ല എത്തി.
ആണല്ലേ ഓഹ്
തിരുവല്ലേന്ന് ബസ്സ് എടുത്തേ ള്ളൂ.
ആണല്ലേ.
തിരുവല്ലേന്ന് ബസ്സ് എടുത്തേ ള്ളൂ.
ആഹ് ഈ കൊട്ടാരക്ക് എത്ത എത്തണ സമയോ ടുക്കും?
ഏഹ് കൊട്ടാരത്തിടുത്ത് പത്തൊരു ഒരു മണിക്കൂർ പോയിക്കഴിഞ്ഞ.
ഓഹ് തങ്കൾ അമ്മയുടെ വീട്ടിലല്ലേ പോന്നേ ആരെങ്കിലും വന്ന് താങ്കളുടെ
ട്ടിൽ വന്ന് അവടെ ബസ്സ് ഇല്ല അങ്ങോട്ട് സമയത്ത്.
താങ്കളെ കൂട്ട സുഹൃത്ത്
ക്ക് വാ കാര്യങ്ങൾ പറയാനുണ്ട് നേരിട്ട് കണ്ട്ട്ട് അല്ലേ അ നമ്മള് കണ്ട്ട്ട് കൊറെ നാളായി കണ്ട്
ആഹ് ആഹ് അതെ അതെ അതെ താങ്കളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വിളിച്ചാ താങ്കളെ അവടെ വന്ന് വിളിച്ചോണ്ട് വരത്തില്ലേ വീട്ടിലോട്ട്
അല്ലേ ഞാൻ ഈ അവിടെ പോവാ സുഹൃത്ത്ക്കളെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചു
സുഹൃത്ത്ക്കൾക്ക് അങ്ങനത്തെ ബുദ്ധ് ആഹ് അങ്ങനെ സുഹൃത്ത്ക്കൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലോ
അത് കുഴപ്പുല്ല ആഹ് എന്നാ ഞാൻ കട്ടെയ്യാട്ടോ നാളെ വിളിക്കാവെ
ഓക്കേ ഓക്കെ അയിക്കോട്ടെ
അത്സാ